എന്താണ് എവ്ടെ വിശേഷം സുഖല്ലേ
ഓഹ് സുഖം
ആഹ്.
ഓറങ്ങാറായോ?
ഇല്ല ഉറങ്ങാനൊന്നായിട്ടില്ല ഞാന് പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി വരാണ്.
ആഹ് അതുശെരി എന്തേ?
ഉം ഇവിടെ ഒരു പൂച്ചനേ വളർത്തണ പറഞ്ഞിട്ടുണ്ടായിരുല്ലേ ഇനോട് മക്കള്
ആഹ്.
നാടൻ പൂച്ചയണേ അത് അയി രഷ്ട ചെറുതിന് അല്ല ഒരു മാന്തൊക്കെ കിട്ടി പൂച്ചന്റെ കൈയ്യിന്ന്. എന്നിട്ട് സൂചിച്ച് സൂചിച്ചു വന്നിരിക്ക പാവം പൂ ഉച്ചയാണ് അത അങ്ങനെന്നും മതൊന്നുമല്ല അതിന് അവള എടുത്തിട്ട് അതിനെ എടുത്തിട്ട് ഇങ്ങനെ തോളത്തിട്ടിട്ടും അയിനെ സ്നേഹിക്കാൻ പോവും അപ് അപ്പൊ അങ്ങനെ ഇങ്ങനെ തോളത്തി ഇട്ടതാ തോന്നണു ഇട്ടതിൽ ഇങ്ങനെ ഇങ്ങനെകൂ ഊർന്ന ഇറങ്ങിയിൽ മുഖത്ത് അതി്ന്റെ കാല് തട്ടിക്കണം എന്നാലും അങ്ങനെ മാന്തോന്നും ഇല്ല നമ്മള കളി നമ്മള കളിക്കാനൊക്കെ വരും. പാവാണ് പക്ഷേ അതറിയാതെ അങ്ങനെ വന്നന്നാലും നമ്മള് ചോര പൊടിഞ്ഞാലും സൂചി വെക്കണംന്ന് പറയല്ലോ ഉം അങ്ങനെ പറയും.
ആഹ് അയിന് പോയിണ്ടാവൂല്ലേ?
ആഹ് അപ്പൊ തന്നെ സോപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഉം സോപ്പ നല്ല വാണ്ടിട്ടുണ്ടേ മുഖത്താണേ-
ആഹ്.
അതില് അതിന്റെ കാലിന്റെ മു നഖ മൂർച്ചാണ് തട്ടിലേയ്യ്
ഉം ഉം.
പവാണേ ഇവിടെ ത് എവിടന്നോ കിട്ടിയത് എന്നൂ പറയുന്ന പൂച്ചേനെ ഭയങ്കര ഇഷ്ടാ. അപ്പ എവിടുതിലുംങ്ങന നടന്ന് ഇപ്പൊ ഒരു പൂച്ച കുട്ടിനെ കിട്ടിയപ്പം നഞമ്മുക്ക ഇതിനെ വളർത്തത്തില്ലേ എന്ന പറഞ്ഞഞ് അതിനെ കെട്ടിപ്പടിച്ച് കൊണ്ടുവരണ്ട്. തടിലാത്ത പൂച്ചയായിരുന്നു അപ്പൊ കണ്ടാൽ തന്നെ നമുക്ക് പാവം തോന്നും അങ്ങനെ അതിന് തിന്നാട്ട് കൊടുത്ത് പിന്നെ അത് ഇവിടെ വളർന്നു നല്ല സ്നേഹണു ട്ടോ ഞാൻ എയില് പോവാനാകിലും ഇപ്പം പോരുന്നട്ട് നമ്മള് കുട്ടികളെ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മള് ഒളിച്ച് നിക്കുലെ അങ്ങനെയാണ് ഞാൻ പുറത്ത്റങ്ങുമ്പോൾ വാതിൽ അടുക്കുക അപ്പുറത്ത് അടുക്കള ഭാഗത്താണെന്നുണ്ടെങ്കി ഞാൻ എന്തെയും- ഇതിൽ ഇറങ്ങൂട്ടോ- മുന്നി കൂടെ ഇറങ്ങി ഇങ്ങാണ്ട് വലിയത്തി കൂടെ ചവി അപ്പൊ കണ്ട സൗണ്ട് കേട്ടാ വരും. എന്നിട്ട് ഞൻലോടെ പോണത് അഹ് ഒപ്പം വരും. അപ്പ അങ്ങാടിക് പോരുമ്പോ അങ്ങോട്ട് വരുല്ലേ അപ്പൊ പേടിയാണെ ഇത് പിന്നെ മ്മ തിരി തിരിച്നമ്മൾ ഇങ്ങട്ട് പോരുന്നില്ലല്ലോ ഇട്ട് തിരിച്ചപ്പപ്പോ തന്നെ വരാനുള്ള സ്ഥിതിക്കാണേൻ കൊണ്ടു പോകും അവിടന്നാണ്ട് ഇപ്പൊ സാധനവെക്കെ വാങ്ങി വെരുമ്പോ അതേപോലെ വെരും. ഏഹ് കൊറെച്ച് അ അടു എടെക്കൊക്കെ അത് തിരിച്ച് വൈകുന്നേരെക്കെ വെരുന്നെനിപ്പം അയിനേ കൊണ്ട് പോവാൻ പറ്റൂലല്ലോ.
പാവ അറിയാതെ ഇതായി ആയതായിരിക്കും നഖം.
ആഹ് ഭയങ്കര സ്നേഹാ. സ്കൂളിക്ക് പോമ്പളോ. സ്കൂളെക്കെ കൊണ്ടാക്കാൻ ഞാൻ കൊണ്ടാക്കാൻ പോമ്പോ ഒപ്പം പോരും. അപ്പൊ ഞാൻ കൊണ്ടു പോം. എന്നിട്ട് ഞാൻ തിരിച്ചു പോരുമ്പം എന്റൊപ്പം ങ്ങട്ടന്നെ പോരും ഏഹ്. അങ്ങനെയാണ് ഒരു പാവാണ്. അപ്പൊ എനക്കങ്ങനെ ഇഷ്ടൊന്നുമില്ല ഇനി പൂച്ചനെ. പിന്നെ ഇതിനെ വളർത്തി വളർത്തി എനി ക്കൊഞ്ഞൊള്. ഭയങ്കര സ്നേഹാ. കൊറെച്ച് നേരം കാണാതെ നിന്നാ എനക്ക് എടങ്ങേറാണ് ഇപ്പോ. ഞാന് സുട്ടോ ഏഴ ഏഴച്ചന്നേരം ഓടി വെരും. നാടാൻ പൂച്ചയാണ്ആഹ്
ഇബട് ഇബടിണ്ട് ഇബെടിണ്ടൊന്ന്. അയിന്റെ പേര് തക്കുടു. ഇവൾ തക്കുടുന്നാ പറയല്.
ഏഹ് തക്കുടെ നിങ്ങെള് സുട്ടുവാണ്.
ഏഹ് ഇവെട്ത്തെ ഇവെട്ത്തെ രണ്ടാമത്തേന് എന്തോര് ഇസ്‌റ്റാ പൂച്ചേനേ അറിയോ. മദ്രസ്ക്കൊക്കെ പോയി കഴിഞ്ഞാല് വയ്മലൊ പൂച്ചണ്ടാവുട്ടോ. ഇന്നട്ട് ആ പൂച്ചനെക്കെ നോക്കി കുതർന്ന് നോക്കി കുതർന്ന്, മദ്രസ് ബെല്ലട്ച്ചിട്ടേ ഉസ്താതിങ്ങോട്ട് വിളി ച്ചു. ഓളെന്താ നേരം വൈകിയേയ്ച്ചാട്ട്. അപ്പൊ നമ്മെളൊന്ന് ചോയിക്കുമ്പളാപറ്യല്, ഞാൻ പൂച്ചനേ നോക്കി നിക്കേനി പറയും. എന്നിട്ട് അങ്ങനെ അങ്ങനായിട്ട് ഇവെടെ ഒന്നിനെ കുണ്ടോന്ന്.
ആഹ് അവ്ടീണ്ട് ലേ ആ പിരാ
ഇമ്മേ ഇവെടെണ്ട്. എന്തോ ഇവടെ ആദ്യം രണ്ടെണ്ണത്തിനേ പോറ്റി. മറ്റേ ഉണ്ട പൂച്ച ണ്ടല്ലോ. അയ്നെ പോറ്റി അയിന്റെ കുട്ടിയേളൊന്നും ഉണ്ടാവ്ണില്ല. അപ്പ അത് വേറാക്ക് കൊട്ത്ത്. ന്നട്ട് ചെറി ഈയൊരു കുട്ടി പ്രസവിച്ച് കൊർച്ചീസം കഴിഞ്ഞിട്ടൊള്ളൊരു കുട്ടിനേ ങ്ങട് കൊണ്ടോന്ന്. ഒരാണിനെ. അയിനെ പോറ്റി വെർ വെലുതാക്കി, വെലുതാക്കി തൊക്ക്ന്നും വെക്കൂല, മടീന്നും വെ ക്കൂല അങ്ങനെ കുണ്ടുട്ന്ന് അയിനേ നായ്കളെന്തോ കട്ച്ചോയി. ഇന്നട്ട് ഇപ്പ പിന്നെ ഇവെള് നൊളോൾച്ചിട്ട് വേറൊന്നിനെ കുണ്ടയൊട്ത്ത്. അയിനെങ്കി പ്രസവിച്ച് ഒരു കുട്ടിണ്ടായി. അയിലാ, കുട്ടി മൂന്നെണ്ണം ഉണ്ടായിന്. രണ്ടെണ്ണത്തിനെ വേറാക്ക് കൊട്ത്ത്, അയ്ല് ഒന്നിനെ ഇവെടെ വെ ച്ചും ചെയ്ത്, തൾ അയിന്റാ അമ് ഉം തള്ളേനെ ഇവെടെ വെച്ചാട്ട് അങ്ങനെ ഇപ്പം വ വെടെ ഇണ്ടായേണ്ട്. അം വ്യായ് ഇതേമായിര്യാ. ആഹ് നാടനല്ല. ആ വാല് മാത്രം തടിള്ളെത്ണ്ടല്ലോ.
ഏഹ്
മൊത്തത്ത് തടിച്ചാതെ, വാല് തടിച്ചിട്ട്ള്ളെ ആഹ് അത്. അത് ഇവെല് പണിക്ക് പോണോട്ത്ത് അവ്ട്ന്ന് ഒരു പെരേന്ന് കിട്ട്യേനി. ഒരു കു ചെറീ നെ വാങ്ങി പോന്നാ. ഇവള്ങ്ങനെ നൊളോൾച്ചിട്ട് പൂച്ചക്കുട്ടിനെ മാണോ,
പൈസെ, പൈസ കൊടുത്തിട്ടോ?
അല്ലല്ല. വെർധെ കൊണ്ടൊന്നാ
ഏഹ് ശെരി. നാടൻ പൂച്ച്യല്ല ലേ.
അല്ല നാടനല്ല. പേർഷനും അല്ല. വാല ല്ല തടി ണ്ടാവും അയ്റ്റെളെ. ഇങ്ങട്ട് ഇതേ മായ്ര്യാ അന്നോട് പർഞ അങ്ങട്ട് നട്ക്കാണേ അങ്ങട്ട്. ഇങ്ങട്ട് നട് ക്കാണേ ഇങ്ങട്ട് കാല്ന്റെ എടേന്ന് വേറിടൂലാ. ചെൽപ്പൊക്കെ ഞാൻ തട്ടും കാല്ലോണ്ട്. ഒന്ന് പോയാട്ന്ന് ന്ന് പറഞ്ഞാട്ട്.
ക്കളവാത്ത് ക്കൊക്കെ ഞമ്മെള് ചെലപ്പം തിരിയുമ്പോ ഇത് കാണൂല ഞമ്മെള് ചവ്ട്ടും.
ഇത് വെ ഇതേമായ്രിയാ. ഇവെള് മദ്രസ് പോവാണേല് ബാക്കില് പോയി മദ്രസ്ൻ്റെ അവ്ടേടോ നിന്ന് തിരിച്ചു വെരുമ്പം ഇങ്ങട്ടും വെരും. അങ്ങനെക്കൊരു സ്വഭാവാ.
ഉം അങ്ങനേണേ. അപ്പ അതൊക്കെ ചാവുമ്പം നമ്മെക്ക് പറയാൻ പറ്റൂല്ല. ആദ്യൊക്കെ ഞാനിങ്ങനെ ഫോണിലൊക്കെ കാണുവാരുന്നേ. എനിക്ക് കോഴി ചത്തിട്ടൊക്കെ കരയുന്ന കാണുമ്പ പിന്നെ എന്നൊക്കെ പറഞ്ഞ് ഞാന് നി ഇപ്പള് അയിനെ വളർത്തുമ്പളാണ് അങ്ങനെ ച അയിന്റെ സങ്കടം മനസ്സിലാണത്.
ആഹ് അതന്നെ.
അത് എന്നെ കണ്ടാ എ
അയ്ന് പൂച്ചള് നല്ലതു ആണ് പെര് ക്ക്. വീട്ന് നല്ലാ പറയല്ലോ ആഹ് അവർക്കൊ ക്കെ പറയെണ്ട് ഐറ്റങ്ങക്ക് ഭക്ഷണം കൊടുത്താലൊക്കെ
ഉം ഞാന് പിന്നെ മീനു എറച്ചി ക്കെ വാങ്ങ്യാല് ബാക്കിയൊന്നു അല്ല. നമ്മള് വേസ്റ്റ് ഒന്നു അല്ല. നല്ല തന്നെ ഇട്ട് കൊടുക്കും. നമുക്കത് സൻ ണ്ട് നമ്മളെ കുട്ട്യേളെ പോലെ ആണ്. ഞാൻ എന്റെ കുട്ടി
ഉം ജീവ്യേളെ കൂട്ടത്തിൽ ഏറ്റം വൃത്തി ഇള്ള സാധന അയ്റ്റങ്ങള്. അയിറ്റ നോക്കണ്ടി. ച്ചളിലോ ഈ അധികം വൃത്തിയില്ലാത്ത സ്ഥലത്തൊന്നും കട കൂലല്ലൊ. നല്ല വൃത്ത്യ അയ്റ്റങ്ങക്ക്. ഏ രോമം നമ്മളെ വയറ്റിലായാല് വയറുവേദന ആകും. ആ ഒരു പ്രശ്നാ ഇള്ളെ
ആ ഒരു പ്രശ് നൊള്ളു. അല്ലാതെ ഞമക്ക് നിസ്കരിക്ക്ണൊ ഞാൻ നിസ്കരിക്കാണെങ്കിലും അവിടെ വന്നിരിക്കു. ആ മുസല്ലന്റെ അടുത്ത് അടെ ഇരിക്കും. ഇപ രാവിലെതേപോലെ ഞാന്. നിസ്കരിച്ച് ഓതി ഇരിക്കുമ്പ രാവിലെ ഇന്റെ അടുത്ത് ആ സീറ്റൗട്ടിൽ അവിടെ ഇരിക്കും. ഖുർആനൊക്കെ നോക്കി ഇന്നട്ട് അപ്പ ഞാൻ വാതില് തൊറന്നച്ച്. അയ്ന് എന്താ അടുകളേല് ഫുഡ് ഇണ്ടാകും. ഓളെ പാത്ര ഓന്റെ പാത്രത്തില്. അഹ് പോയി തിന്നൂല്ല. ഞാൻ ഔട്ന്ന് എണീക്കുമ്പം അത് വരേ നോക്കിയിരിക്കും.
ഏഹ്
അങ്ങനെ. ഇപ്പൊ അയ്നെ കളിപ്പിക്കാണ് ഔടെ.
നല്ല ഭുദ്യയ്. അയ്ന് അയ്റ്റങ്ങള് നല്ലതാ നല്ല സ്നേഹം സ്വഭാവ്വ.
ആണ് ആ.
ചെലെയ്റ്റങ്ങളെ ഇണ്ടല്ലൊ നമ്മള് എ ടെ ദൂര കൊണ്ടോയിട്ണ് ആ ദൂരെ കൊണ്ടോയിട്ടടുത്ത് നോക്കെ ഇട്ടോട്ത്ത്ന്ന്. തിരിച്ചു ഇങ്ങട്ടെന്നെ എത്തും. നമ്മള് ഇവടത്ത്ണേന്റ മുന്ന്യ ഓല് ഇവടത്തീണ്ടാവും.
നല്ല സ്നേഹാണ്. ഇന്നട്ട് എന്തെയ്ത്. അയ്ല് പിന്നെ അപ്പൊ ഇന്താ ഞാൻ പറഞ്ഞ് ഞങ്ങളൊക്കെ ഇണ്ടല്ലൊ പൂച്ചനെ സ്നേഹിക്ക്ണ്. നീ ഇങ്ങനെ അയിനെ ഇടുത്ത് തോ ളത്ത്ക്ക് ഇട്ട്ട്ടെ അയിനെ വെറ്തെ വിടൂല. ഇരുന്ന അയ്നെ പിടിച്ച് ഇങ്ങനെ ഇ കടിച്ച് തിന്നും ഞാൻ ന്നൊക്കെ പറയും.
അത് ഇന്റെ അ ഇന്റെ അഞ്ചത്തിന്റെ മോള് അങ്ങനെ. പൂച്ചനെ ക്കണ്ടാ എന്തോ സൗണ്ടണ്ട് വര്ന്നാണ അയ്ന്. ഒരു വേറൊരു സൗണ്ട് വരും. ഇന്നട്ട് ആ. കൊച്ചു കുട്ട്യേളെ ഇങ്ങട്ട് നൗണ്ടി പീച്ചും ഇവെടെ വന്ന്
ആഹ് അമ്മമാറിട്ട എടങ്ങാറാക്കിട്ടെ അങ്ങനെയൊന്നും അല്ലമ്യച്ചെ ഞാന് ഇടുത്തീല്. ഇങ്ങനെ മാന്ത്യതാണ് അറ്ണ് ഭയര അപ്പ ഇട്ക്ണേനൊക്കെ ഞാൻ ചീത്ത അറിയില്ണ്ട്. മാന്ത് കിട്ടും അയ്നറിയാ താണ്. ചെൽപ്പം അറിയാതെ മാന്തും. അത് മാന്ത്യേതല്ല ഇങ്ങട്ട് ഓർന്ന് എറങ്യേപ്പം തട്ടിയതാണ്. പക്ഷെ പറ്ഞ്ഞിട്ട് കാര്യല്ല സൂചി വെക്കണം.
ആഹ് അഹ് അഹ് എങ്ങനെ പറ്റ്യാലും സൂചി വെക്കണം. പിന്നെ ഒക്കെ എന്തെങ്കിലും പ്രശ്നം വര്വോ.
ആ അതാണ്. അവരെ ഞങ്ങൾ ഹോസ്പിറ്റല് കൊണ്ടോയി
ആ പറ്റി കൊറ്ച്ച് കഴിയുമ്പം നമ്മക്ക് അറിയൂല. പിന്നെ പിന്നെേണ് അയ്ന്റെ ഓരോ പ്രശ്നങ്ങളും വര
ആഹ് അപ്പൊ. എന്താണ് ഇത് കൊഴപ്പൊന്നു ഇല്ല പിന്നെ അയ്ല് ഹോസ്പിറ്റല് കൊണ്ടോയി. ഇ ബെടെ കൊണ്ടോയി.
ആ ഇഞ്ഞ്പ്പോ ഇഞ്ഞും വെക്കെണ്ടേ.
ഏഹ്.
ഒരു സൂച്യാേണ്ട് കഴൂലല്ലൊ.
ആ അല്ലല്ല. അഞ്ച് അഞ്ചോ ഇഞ്ഞ് അങ്ങനക്കെ ഡേയ്റ്റ് ഇതാ ആഹ് അങ്ങനെ ഡേറ്റ് ഒക്കെ തന്നിട്ടെണ്ട് പിന്നെ അ ത് പിന്നെ മാന്തിയാലും പിന്നീം അങ്ങനെ അടിക്കണോ അത ഇത്രമാസത്തിനടിക്കാതിരിക്ക് അങ്ങനെയൊക്കെ ഇണ്ടോ
പിന്നേ എന്നോ എനിക്കറിയില്ല പിന്നെ മാന്തി കഴിഞ്ഞിണ്ടെങ്കില് വെക്കണോന്നിള്ളത്
എത്രയോ അതോ നമ്മളീ നമ്മള് ഒര് ഇൻഞ്ചക്ഷ
ചെലവലൊന്നും മാന്തിയ വെക്കൂല അഹ് കട്ടകാലത്തിനൊത്തെ വന്ന് കഴിഞ്ഞിണ്ടെങ്കില് പിന്നെ ച്ചിന്ന് ഹോസ്പിറ്റൽല് പറയാനും പറ്റൂലേ അതാ സമയ ഇത്തിരി അമ്മളയിന്റെ മരുന്ന് കൊടുക്കാഞ്ഞിണ്ടെങ്കില്
ഇത് മാന്തി കഴിഞ്ഞാ പിന്നെ മ്മള് നല്ലോം സോപ്പിട്ട് കഴികിയ കൊഴപ്പില്ലാ തോന്ന്ണില്ലേ
ആഹ് ഞ ഇവിടെ ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റിലെ പൂച്ച ഒന്നും ഉണ്ടോന്നും സോപ്പ് സാമ്പു ഒക്കെ ഇട്ട് കുളിപ്പിച്ചീനു ഞങ്ങള് ആ കുളിപ്പിച്ചിന ടൈമില് ഇന്ന മാന്തീനി മാന്തി ഞാൻ പിന്നാ അത് അപ്പനവിടെ കൈകിയാട്ട് പിന്നെ ഞാൻ പോയിട്ടൊന്നില്ലേനി കാണിച്ചാനൊന്നും ഞാണ്ട് എനിക്ക്‌ കൊല്ലങ്ങളോളായിട്ടൊ കൊറേ മുന്നെ അന്ന് അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നൊന്നും വന്നോണ്ടില്ല അയ്നങ്ങനെ എല്ലാ ഞങ്ങള് എന്താ അറിയോ ഓൻ അയ്നെള്ള ഇഞ്ചെക്ഷൻ എടുത്തീനി സൂ ന് ഇത് വരാള്ള നഖം പറ്റിയാല് അയ്ന്റെ പോയിസം വരാതെക്കാള സ് ഇൻഞ്ചക്ഷൻ പോയെടുത്തേനി ഞാന് ഉ അയിന് ഇഞ്ചക്ഷൻ കൊടു ത്താ പിന്നെ നമ്മക്ക് സൂചി വെച്ചില്ലേലും പ്രശ്നില്ല
ആഹ്
അതിന്റെ വെഷം വരൂല്ല
ഇവിടേം മൃഗാശുപത്രിയക്കെ എണ്ട് ഇജ് ഇഞ്ചെക്ഷനൊക്കെ എടുത്തിരുന്നു
ആഹ് ഇബലാ ഉപ്പക്കും പൂച്ചാന്ന്ച്ച ജീവന ആഹ് പൂച്ചക്കത്തെ വന്നാലും ഇബടുന്നെല്ലാം ദൂരെ ലോങ്ങ് ഹോസ്പിറ്റൽലൊക്കെ കൊണ്ടോകും അത ഒന്നിനവിടെ അഡ്മിറ്റൊക്കെ ആക്കീന് ആഹ് ഗ്ലൂക്കൂസ് കേറ്റി അഡ്മിറ്റാക്കി പറ്റങ്ങട് തിന്നാതായി
തന്നേ ഉം അപ്പൊ നമ്മളവിടെ നിക്കെ അഡ്മിറ്റാക്കു
ആഹ് നിക്കേണ്ടി വരും ഒരാള് നിക്കേണ്ടി വരും എടുത്ത്
യോ അങ്ങനേക്കെണ്ട്ലേ
ഉം അയി കുട്ടികളെ നോക്കണമാരി നോക്കും പൂച്ചേനെ അല്ലല്ല അത്‌ പെട്ടെന്ന് എന്തോ ഭക്ഷണം ഇങ്ങനെ പോ അയിറ്റുങ്ങള് പൊറത്തൊക്കെ പോവല്ലോ അപ്പൊ ആരോ വെ വെ എറിഞ്ഞതോ എന്തോ ഭക്ഷണം എന്തോ പഴയതെന്തോ കഴിച്ച ട്ട് ദഹനക്കേട് വന്നാ തോന്നെണ്ട് ഇത് ഭക്ഷണം കഴിക്കണില്ല വെള്ളം കുടിക്കില്ല ഇത് പോ മൂത്രം ഒഴിക്കണുല്ല ഒന്നും ഇല്ല
ഏഹ്
അങ്ങ് ചാവാനായി ഇങ്ങട്ട് ഇത് വേഗം കൊണ്ടോയി അടുത്തുള്ള അടത്ത് കൊണ്ട് പോയപോലെ അങ്ങട്ട് ഏത്ത് തന്ന്
യെസ്
അവിടെ കൊണ്ടായ്യാട്ട് കാണിച്ച പ്പൊ അവിടെ ഓര് പറഞ്ഞ് ഒരു ദിവസം നിർത്തണ പറഞ്ഞ് അങ്ങനെ നിർത്തി ഗ്ലൂക്കൂസ് കേറ്റി ഒക്കെ റെഡി ആയാല പിന്നെ അങ്ങനെ റെഡി ആയി വന്ന്
ഹേ അയിനൊക്കെ നമുക്ക് കൂലി ഇണ്ടാവും നമ്മള ഒരു മൃഗത്തിനെ അഹ്‌ പിന്നെന്താ അപ്പളാണ് ഇന്നിട്ട് ത് ഇതിനെ കൊറച്ചേരം കാണാതിരുന്നാല് എനിക്ക് സങ്കടണ് ഞാനിഇങ്ങനെ വിളിക്കു പ ചിലവ രു ഇപ്പൊ ഒരു ദിവസം കുറച്ച നേരം കാണാതായാല്
വിളിച്ചാ വേം വേരെക്കൂല്ലേ
ആഹ് ഇവിടെ അടുവിടയിലൊക്കെ ഉണ്ടാവും വരും
ആഹ്
ചെലപ്പൊ ഹേ രണ്ട് വീട് അപ്പറൊക്കെങ്ങനെ പോയാലും, കൊറച്ചേരം കണ്ടിട്ടില്ലെങ്ങിൽ ൻക്കൊരെടെങ്ങേറാണ്, അപ്പ ഞാ തെരഞ്ഞോകാൻ പറിം മക്ക ളോട് അപ്പ അവടൊവ്ടേലും ഇരിക്ക്‌ണ്ടാവും അപ്പോ, അവരെ കാണുമ്പോത്തിനോടി പോരും.
ഏഹ്
അയിൽ ഒര് സ്നേഹം കാണുമ്പോഴേ, നമ്മക്കഹ് ഒരു ഇഷ്ടം തോന്നാണേ! ഉം.. ന്നാ അയ്ക്കോട്ടെട്ടോ, ഞാപിന്നെ വിളി
ആഹ് അയ്ക്കോട്ടെ.